എന്താ റേഞ്ച് റേഞ്ച് കമ്മിണ്ടോ എന്തോ കട്ടായി
ഹലൊ ദ് എന്തെ കേൾക്ക കേൾക്കിലാ
എനിക്ക് കേക്കണ്ട്
ആഹ് ഇപൊ റെഡി ആയി മറ്റേ ങ്ങളത് ഇങ്ങോട്ട് കേട്ടില്ലേനി ഇപ്പറേ ഇവിടെ റേഞ്ച്ണ്ട് ഇവിടെ ഫുൾ റേഞ്ചിനാണ് ആഹ് സാരല്ല ഉഉ ഉ
ഉം ഉം ഞാൻ എന്റെ നാത്തൂന വിളിച്ചോണ്ടിരിക്കണ നേര പെട്ടെന്ന് വിളിച്ചപ്പം ആങ്ങള വിളിച്ചോണ്ടേയിരിക്കാ
ആഹ് അതന്നെ നമ്മള് ഇതിന്റെ ഇടകൂടെ ആവാറേ ഇന്റെമ്മൊക്കെ ഇടക്ക് വിളികും ഞാനിങ്ങനെ കട്ടാക്കും ന്നിട്ട് ഞാൻ പിന്നെ പറയും ഇങ്ങളൊന്ന് വിളിക്ക് ഇപ്പന്നറിയും
ആ അവള് ഗൾഫിന്ന് ഗൾഫിന്ന് വീഡിയോ കോള്ച്ചെയാണെ
ആഹ് അയ് ശരി
അക്കിയതാണ്
ആഹ് മക്കളൊക്കെ എവിടെ യെന്നിട്ട് സ്കൂൾട്ട് വന്നിട്ട് മുത്ത് മുതച്ചന്റെ അവിടുക്ക് പോയതാ ആഹ് ഇനി അവിടുന്ന് മുത്തച്ഛന്റെ പ്പം വരും ബാക്കി ഇരിക്കൂല്ല മോന് ത്ത്
ക്കള് കൊണ്ടന്നാക്കും
ആഹ് ഹസ്ബന്റ് ഇവിടെ ഇപ്പം എന്താ പണിക്കോണ്ട്ന്നിട്ട്
ഹസ്ബന്റ് ഇവിടെ കടയിലാണെ
കടേല ആ ശരി
ആ ഞാന് നോമ്പിനൊക്കെ എനിക്ക് വിശേഷം ഒകെ ആയിട്ട് ആണ്
തന്നെയാ
റസ്റ്റ് കാര്യങ്ങളൊക്കെ ആരുന്നു ഇന്ന് മൂന്നരയൊക്കെ ആയിട്ട് അപോഷനായി പോയി
ഏഹ് അത് ണ്ടാവൂലെ
പോയിപ്പോ ആഹ് മൂന്നാല് വർഷം മുമ്പ് മൂന്ന് നാല് വർഷം മുമ്പ് ഒന്ന് അങ്ങനായി
തന്നെ
ഉം അത് പിന്നെ മക്കള് എല്ലാരും നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷേ
ആഹ് എന്ത്‌ ചെയ്യാനാ പടച്ചവന് മുന്നിൽ കണക്കാക്കിയാലല്ലേ
ഇല്ല ആഹ് വാണ്ടാത്തവർക്ക് കൊടുക്കയും ചെയ്യും ഓൽക്കൊട്ട് ആവശ്യവും ഉണ്ടാവൂല നമ്മള്
അതെ ഇന്നാളൊക്കെ ഇപ്പം വാർത്തയിലൊക്കെ കണ്ടില്ലെ കുട്ടികളെ ഇതാ ഇപ്പന്തതും മറ്റത് തന്നെ പറഞ്ഞ് എന്താ ചെയ്യാ ആഹ്
ആഹ്
കല്യാണം കഴിഞ്ഞിട്ടിപ്പം
ഉം ഞങ്ങള കല്യാണം കഴിഞ്ഞിട്ടിപ്പം പതിനാറ് വർഷം ആവാനായി
ആഹ് നമ്മളിതുപോലെ എന്റെ പതിനേഴ് വർഷായി
എന്റെ മകൾക്ക് പതിനഞ്ച് വയസ്സായി
ആഹ്
അതിനെന്ത്‌ ചെയ്യലായി
ആഹ് എന്റെ പിന്നെ അടുത്തടുത്ത പ്രസവം ആയിരുന്നു അതുകൊണ്ട് പിന്നെ പ്രസവിക്കലും നിർത്തലും ഒ അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ് ഞാൻ പറയുന്നുണ്ട് ഇപ്പന്നട്ട് വയറ്റിലുള്ളതിനേയും മറ്റേ ചെറിയ കുട്ടികളെയും കാണുമ്പം പൂതിയാവുണ്ട് എന്ന് പറയും
ആഹ് അതന്നെ അങ്ങനെ ആഗ്രഹം എന്റെ മക്കളതു പോലെ എ ചെറുതിന് ഭയങ്കര ഇതാണ് പറഞ്ഞ് പറഞ്ഞിട്ട് അപ്പം എന്നാ ശരിയാ ഇപ്പം അങ്ങനേ പോയി പക്ഷെ പിന്നെ കുട്ടികൾക്ക് ഒരുപാട് വിഷമവും ആയി
ആഹ് മക്കൾക്ക് അത് തന്നെ
പിന്നെ ആഹ് ഓലോരോ കരച്ചിലായിരുന്നു കൊറേ കൊറേ ദിവസ് പിന്നെ അയിമ്മേന്ന് വിടാൻ വേണ്ടിട്ട് കുറേ ഇടങ്ങാറായി
ആഹ് ആഹ് അതന്നെ എന്ത് ചെയ്യാനാ പടച്ചോൻ നമുക്ക് ആകിയാലല്ലാ ഇപ്പോ കിട്ടുള്ളൂ
ആഹ് എന്റെ താത്താക്കിപ്പോ നാപ്പത് നാപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിക്കണു ഓർക്ക് ഇപ്പോ ചെറിയൊരു കുട്ടി ഉണ്ടായി ഇല്ല ചെലോര് പറയും വയസിന്റെയാന്ന് പറയുവേ
ആഹ്
പക്ഷെ വയസിന്റെയല്ല അല്ലാഹ് തന്നാലല്ലേ കിട്ടുള്ളൂ. ആഹ്
ആഹ്
ആഹ് ആഹ്
ആഹ് ആഹ്
എടുപ്പാന് ഒരു മോനേ ഉള്ളൂ ഓന് ഇപ്പം ദാ ആറാം ക്ലാസ്സില് എത്തിയന്നേ ഉള്ളൂ അതാണ്
ആഹ് ഓളെ വഴുകീട്ടാ കല്യാണം കഴിഞ്ഞിക്കണെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓളെ കല്യാണം കഴിഞ്ഞിക്കണേ
ആഹ് ശരി
ഇപ്പം രണ്ട് രണ്ടാമത്തെ കുട്ടി ഇപ്പം പ്രസവിച്ച് അവളും ഉണ്ടിതില് ഈ വർക്കില് ഇണ്ട് അവള്
ഏഹ് ഇണ്ടില്ലേ മേലെ പോയേക്കാ മോളൂസെ പിന്നെന്താ ഫുഡിനി രാത്രിത്തേക്ക് ഉണ്ടാക്കണോ? ഹലോ ഹലോ ഹലോ ഒരു സൗണ്ടന്നും കേക്കില്ലല്ലോ